ആഹ് കേൾക്കണ്ട്
ആഹ് ആഹ് ഞാൻ എനിക്കും കേൾക്കാനുണ്ട് എന്താ പരിപാടി ഞാനിങ്ങനെ വെറുതെ
ആഹ് ആഹ് നല്ലതാ വൈകുന്നേരത്തെ കാറ്റ് കൊള്ളണം
അതെ ഏയ് മഴക്കാറുണ്ടായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന പ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങണ സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു എന്നട്ട് ഏഹ് കുറച്ച് തിരുമ്പിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരെ അപ്പൊ ഞാൻ അത് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഓടി മഴ ഒന്നും പെയ്തില്ല ഏയ് തുള്ള് പോലും ചെയ്തില്ല ഒന്നുണ്ടായില്ല
മഴക്കാറ് കണ്ടപ്പോ ഓടിയതാവൂല്ലേ ഞാനതാ വർ ഏയ് ഇവിടെ ആഹ് ഇവിടെ നല്ല മഴാണ്
ആണോ
ആഹ്... ഇവിടെ ഇന്നലെ മിനിയാന്ന് തോടങ്ങിയ മഴയെ പെരും മഴയെ.
എനിക്ക് മഴ കിട്ടാണ്ടും നിക്ക് മഴ കിട്ടാണ്ടും പോയ അങ്ങ്. ക്ക് മഴ കിട്ടീട്ടും പോയില്ലേ!
ആഹ്.. നല്ല മഴ ഇവിടെ, അതുകൊണ്ട് നല്ല സു- ഖം കൊതുകൊന്നുല്ലാ അപ്പൊ, മറ്റേത് ചൂടാകുമ്പോ ഉറങ്ങാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ലല്ലോ.
മ.. മഴയാകുമ്പോളല്ലേ സാധാരണ കൊതുക് വര്യാ?
അത് വൈകുന്നേരം നേർത്ത് മാത്രേ കൊതുക് വരുള്ളൂ പിന്നെ- അതിന് ശേഷം പിന്നെ കൊതുകൊന്നും വരില്ല.
രാത്രിയും വരൂട്ടോ ഞങ്ങളവിടെക്കെ മഴയുള്ള സമയത്ത് യെന്ന- കൊതുവാന്നോക്കണേ.
മഴയുള്ള സമയത്ത് കൊതുക് വരുവോ രാത്രി?
ആഹ് മഴ മഴ വെള്ളം- കെട്ടി.. എനിക്ക് കറക്റ്റ് അറിയില്ല. ഉം.. ! എന്... എന്താ പിന്നെ തേങ്ങ- ഇഷ്ടാണോ?
ഉം. ഉം... !
തേങ്ങ.. തേങ്ങ.. !
തേങ്ങേ.. ആഹ് തേങ്ങ ഇഷ്ടാ!
തേങ്ങന്റെ വെള്ളം കുടിക്കാറുണ്ടോ?
തേങ്ങന്റെ വെള്ളം കുടിക്കാറുണ്ട്. തേങ്ങ ഇടുമ്പോ ഞങ്ങളെ- വീട്ടിലവിടെ അച്ചന് അളനീരി ഇടാൻ പറയും. അപ്പോ അങ്ങനെ എളനീര് ഇടുമ്പോ കൊറ റെ എളനീര് ഇടും, അപ്പ അങ്ങനെ കൊറെ എളനീര് ഇടുമ്പ എളനീരൊക്കെ വെട്ടിയിട്ടു ഇങ്ങനെ കുടിക്കും. എന്നട്ട് ചെലപ്പോ, ആഹ്..
തേങ്ങ ഇടാൻ വരുമ്പ ഈ പറഞ്ഞ- പോലെ ഇത് ചെയ് ഇത് പോലെ എന്ത് പറയും.
ആഹ് അപ്പ അങ്ങനെ എളനീര് ഇട്ടിട്ട് ചെലപ്പ ദേ എളനീര്- പുഡ്ഡിംഗ് ഉണ്ടാക്കും, ചെലപ്പ- എന്തെങ്കിലും ചെലപ്പ ജ്യൂസ് അടിക്കും, ചെലപ്പോ അത് വെറുതെ തിന്നും. അങ്ങനെ ഓരോന്നോ ഓരോന്നോ- ഒക്കെ ചെയ്യും ഞങ്ങങ്ങള്.
ഏറ്റവും രസം വെറുതെ തിന്നാന!
ആഹ് വെറുതെ തിന്നാനായിട്ട് രസം. പിന്നെ കൊറെ ഉണ്ടാവുമ്പോ- നമ്മക്ക് എന്തേലുമൊക്കെ ചെലപ്പോ ഇങ്ങനെ കാട്ടാന് തൊന്നില്ലേ ആ അപ്പൊ-
എന്തില ഒക്കെ ചെയ്യാൻ.
ഇരിക്കും, അല്ലാന്ന് ഉണ്ടങ്കിൽ അത് വെുതെ തിന്നാലായിക്കും.
തേങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ?
എന്താതേങ്ങിന്റെ തേങ്ങിന്റെ എല്ലാ- സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാ! ആഹാ.. ഹാ.. ഹാ.. ! നീയന്റെ പട്ടയലാ.
തേങ്ങന്റെ എല്ലാതും.. തേങ്ങന്റെ ഏ- ഞാ.. മറ്റേ എന്തെന്നാ ഐനെ പറയാ ഓലായാണന്നുണ്ടെങ്ങ? ചൂല് ഉണ്ടാക്കാം, അതിന്റെ- ഈർക്കിളി എടുത്തിട്ട് ഓലന്റെ- ഈർക്കിളി അല്ലാത്ത മ- ഇല്ലന്റെ ഭാഗ എടുത്തിട്ട് നമുക്ക് കുറെ കരകവസ്തു കാരക്കക കരകവസ്തു
ആ ഉണ്ടാക്കാം ആ പിന്നെ കൊറച്ച്- ഉണങ്ങി കഴിഞ്ഞുന്നുണ്ടെങ്കി പിന്നെ അടുപ്പിലിട്ട് കത്തിക്കും ചെയ്യാ.
കത്തിക്കയും ചെയ്യാതെ കറക്റ്റ്! പിന്നെ തേങ്ങന്റെ സംഭവം- ചിങ്ങയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് തേങ്ങന്റെ കുഞ്ഞുതെങ്ങയെ- അയ്ന് നിങ്ങളെന്ത്‌ന്നാ പറയാ?
മച്ചിങ്ങന്ന് പറയുന്നത്! ഞ ഇതിനെ ഉദ്ദേശി-
തേങ്ങന്റെ കുഞ്ഞിത്!
അച്ചിങ്ങ ആ.. ഞങ്ങള് അതിനെ- അച്ചിങ്ങ എന്നാ പറയാ!
ഞങ്ങള ഞങ്ങളെ നാട്ടിലൊക്കെ- മച്ചിങ്ങന്നാ പറയാ. ആ മച്ചിങ്ങനെ പ- ണ്ടല്ലോ മച്ചിങ്ങ അരച്ചിട്ട് മച്ചിങ്ങന്റെ മുകളിലത്തെ- തൊണ്ട് എടുത്തിട്ട് ഒരക്ക- ക്കും നമ്മളീ ഈ തേങ്ങ മുകളിൽത്തെ, മറ്റേ പറച്ച്- എടുക്കനൊരു തോണ്ട് ഉണ്ട്.
ആ.. ആ.. അത്!
അതെടുത്തിട്ടാ ആ.. അതെടുത്തിട്ട് അരച്ചിട്ട് കരിങ്കല്ലുമേൽ- കല്ലുമ്മ എടുത്തിട്ട് ഒരക്കും അപ്പൊ ഒരു ഒരു തരം സാധനം വരും
ആ ആ ആ ആ ആ മര് അത് തോട് പറച്ച് കളഞ് സഭവം ഒരക്കെല്ലേ ചെയ്യാ
ആ അതെ അത് ശരിക്കും കുരു കുറി തന്നെയാണോ
അല്ല അത് അല്ലല്ല ശരിക്കും അതെല്ല കുറി ശരിക്കും വേറെ ചന്ദനത്തിന്റെ ക ചന്ദനത്തിന് മരം ഉണ്ടാവില്ലേ
ആ
ആ ചന്ദനത്തിന്റെ മരം ശരിക്കും നമുക്ക് വാങ്ങാൻ കിട്ടും ഒരു കട്ടയിട്ട് ആ കട്ട ശരിക്ക അരച്ചിടുള്ളതാണ് ചന്ദന എന്ന് പറയുന്നത്
ഇത് പിന്നെ ന്താ സംഭവം എന്ന് വെച്ചാലേ ചന്ദനം ചന്ദനം പിന്നെ കുറച്ച് ഉണങ്ങിക്കഴഞ്ഞാ ചുവപ്പ് കളറല്ലാവുക ആ കാരണം ഇത് ഒറച്ച് കഴിഞ്ഞഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏ വൈറ്റ് കളറും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് റെഡ് കളറ ആയി ചുവ ചുവന്ന നിറ ആവുകയും ചെയ്യും
ആ അതെ അതെ ആ
പിന്നെ നമ്മൾ വിചാരിക്കും ഇങ്ങനേണ് കുറീന്ന് പിന്നെ ഞങ്ങൾ കളിക്കും അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ആ അത് നമുക്ക് അത് ഉണങ്ങിക്കഴിഞ് പറഞ്ഞ പോലെ കരവസ്തുക്കളായിട്ട് പല ഈ കപ്പകളിലൊക്കെ ഇതിനെ ഉപയോഗിക്കും തഫെകളില് കഫ കഫെ അല്ലാ ഈ ആ ചിങ്ങ വരച്ചതല്ല ചിങ്ങാ ഡെക്കറേഷൻ ആയിട്ട് ആ അച്ചിങ്ങല്ല മ അച്ചിങ്ങ ആ അങ്ങനെ അതുപോലെ അയിന്റെ ഉള്ളിത്ത മറ്റേ ഈ സംഭവം അറിയോ ഈ കല്യാണത്തിന്റെ ഉള്ളിൽ വെക്കണ എന്തെന്നാ അയ്
അയിന്റെ പൂവല്ല പൂക്കോല പൂക്കോല ആ അത് വെക്കും അവിടെ വേറെക്കല്ലെ
ആ പൂക്കുല നമ്മൾ ഈ ചക്കൊക്കെ വരകില്ലേ അല്ലെങ്കിൽ ചുവന്നുള്ളിൊക്കെ വരകില്ലേ
ച്ചോകുന്നുള്ളിന്നും ഞങ്ങളെ വീട്ടില് വരകില്ല
ചോകുന്നുള്ളി വരകും ചോകുന്നുള്ളി കൊറയിടുത്ത് അരച്ചിട്ട് ഈ ഈത്തപ്പഴം മഞ്ഞള് അത് മഞ്ഞള് പിന്നെ എല്ലായിടത്തും വരകാറുണ്ട് തോന്നുന്നു അല്ലേ!
ഞങ്ങളോട് മഞ്ഞളൊന്നും വരകില്ല എന്നാ ഞങ്ങളോവിടെ ആകെ വര ചക്ക മാത്രേ ഉള്ളൂ വരക വേറൊന്നും വരകില്ല
എന്തൊക്കെ ചകന്നുള്ളി വരകും ചകന്നുള്ളി വരകിയത് നല്ല കസ
ഏ അതെന്താ ചകന്നു ചെറിയ ഉള്ളീനല്ലേ പറയണുന്നത് ചെറിയോ എന്നിട്ടാ എന്താ ചെയ്യാ മിക്സിലിട്ട അരക്കിയേ
അതെന്താ അരച്ചിട്ട്ഈ നമ്മലേളീഈ ചക്ക എന്താ കാ- ഇരുന്നിട്ട് ആ അതെ മാതിരി ഇളക്കി ഇളക്കി ഇ കറ, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ പ്രക്രിയ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഈ ചുകന്നുള്ളിയാണ് മെയിൻ സാധനം ചകുനുള്ളിണ് കുറ ഇടുക
ഈ പ്രഗ്നന്റ് ആയ ഒരു ഗർഭിണിയ ആയിരിക്കും കൊടുക്കണത് ചുവന്നുള്ളി ഇങ്ങറേതാ ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ചുവന്നുള്ളി വരങ്ങിട്ട് കൊടുക്കുന്നുള്ളത് പക്ഷെ ഞങ്ങൾ അവിടെന്ന് ആാലും കൊടുക്കലല്ല
ആ ഞങ്ങൾ അവിടെ അനങ്ങിക്കന ഇതൊക്കെ തന്നെ ഞങ്ങളെ വീട്ടിൽ ആാരും ഗർഭിണിയായിട്ടില്ലെങ്കിലും ഇടക്കിടക്ക് വെക്കേഷൻ സമയത്ത് എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും സ്ുഗന്നുള്ളി വരകും അതുപോലെ തന്നെ ഈ മഞ്ഞള് വരക്കും മഞ്ഞളില് വേറെന്തോ ആഡ് ചെയ്യുവോന്ന് എനക്ക് അറിഞ്ഞൂടാ
ഇന്ന് രാഗം പിന്നെ
ആഹ് അത്ൊ രസമാണ്േ
ഉ
ആ ഞാന് ഏർ പിന്നെ ഈത്തപ്പഴം വരക്കും
ആ അത് പിന്നെ കേട്ടണു ഇത അപ്പഴത്തിെ മറ്റി ലേഹ്യം പോലെ ഉണ്ടാവൂല്ലേ ആഹ
പിന്നെ ഉണ്ട് കൊറെ അങ്ങനെ എക്കോ അതുപോലെ ഒണ്ണാണ് ഈ പൂക്കില വരകിയത് അതിന്റെ ആ പൂവന്നെ ആ പൂവിന്റെരു ടൈമുണ്ട് അയിന്റെറെ ഒരു ആവണ ഒരു എന്ന് വെച്ചൽ നല്ല മൂത്തട്ടും അല്ല നല്ല പച്ചല്ല അങ്ങനെൊക്കെ ഒരു ടൈമുണ്ട് എന്നിട്ട് അതെടുത്തിട്ട് ആ ആ് അത തറ്റാത
പറി ച്ചെടുത്ത മിക്സിീട്ട് അടിക്കണേ
ആ അത്ണ്ടാക്കണോ അത്ണ്ടാക്കണംക്കണപ്പ അതിന്റെ വിധൊക്കെ എത്രത്തോണ്ട ആയി എന്നുള്ളത അറിയുള്ളൂ ആഹ ആ എന്നിട്ട് അതെടുത്തിട്ട് അരച്ചിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ വരകും അത് പറയുമ്പോ കുറച്ച് കട്ടിയിരിക്കും ഈ ചകന്നുള്ളി വരകിയതൊ ഭയങ്കര അല്ലാതും വരകി കഴിഞ്ഞാ കുറച്ച് കട്ടിയ ആാവൂലോ ഇതന്ന് പറയുമ്പം കുറച്ചൂടി നമ്മള ഇങ്ങനെ കഴിക്കുമ്പോാരാരുന്ന അങ്ങനെല്ല ഒരുീ പക്ഷക്കരും രസം തന്നെയാണ് കുഴപ്പില്ലാതെ ആഹ് ഞങ്ങളവിടെ അത് അത് പിന്നെ അതെന്താ? പ്രക്ന്റെ ആയോർക്ക അല്ലാണ്ട് എപ്പോഴും ആർക്കൊക്കെ കൊടുക്കരുത നട്ടല്ല ഉറക്കുന്നു അങ്ങനെ എന്തൊക്കെ ഉണ്ട് കറക്റ്റ് അറിയില്ലേ ഞങ്ങള് പൂക്കുലം വരകിട്ട് കൊറച്ച ആയക്കണ പക്ഷെ കൊറച്ച മുന്നേ വരകിയത് ഈ ചകന്നുള്ളി ഉ കുറച്ച് മുന്നേുന്നത് ഞങ്ങളത് എന്ത് ചെയ്യന്ന് അറിയോ ഫ്രിഡ്ജില് വിക്കും ചക്ക വരകിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല രസല്ലേ ആഹ അതപോലെ ഇതും അങ്ങനെയൊക്കെ അതൊക്കെ കഴിക്കും അതൊക്കെ നല്ലതാണെന്ന് പറയും
ആ നീ പൂക്കലം വരകിയത് കഴിക്കണ പൂക്കലം വരകുന്നുള്ള തന്നെ ഞൻ അടട്ട് കേക്ക ആഹ കല്യാണത്തിന നടക്കിൽ വെക്കോ ആഹ
അതുപോലെ തന്നെ ഈ വരകും അതുപോലെ തേങ്ങ തേങ്ങന്റെ കാല എടുക്കാച്ചാ തേങ്ങ മൊത്തം ഉപയോഗും തേങ്ങ പൊളിച്ച വെള്ളം തങ്ങേ് ഉള്ള ് വെള്ളക്കളറ ഉള്ള
തേങ്ങ തേങ്ങ ആഹ പിന്നെ ചിരട്ട നല്ല വെലെ ചേര്റ്റക്ക് മറ്റേ ഗ്യാസിന് ആ.. അയിനൊക്കെ വെല കൂടിയോണ്ട് ഇപ്പൊ നല്ല വേലെ. ആ.. ചകിരിയോണ്ട കയറ്ണ്ടാക്കാ.
അതുപോലെ ഐൻ അതല്ലാതെ അപ്പൊ പിന്നെ എന്താ തെൻ ഒരു തെങ്ങുണ്ടെങ്കി എന്താ വേസ്
ഒ തെങ്ങുണ്ടെങ്കി ആ.. അതേപോൽ തന്നെ ശെരിയാണ് അതേപോൽ തന്നെ വാഴയിം. വാഴന്റെ ഇണ്ണിത്തണ്ടായാലും പൂവായാലും. ഞങ്ങളെ .
ഉം കാരം വാഴന്റെ ഉള്ളിൽത്തെ ഉണ്ണിയാണ് ഉൺ ആ തണ്ട്. ച്ക്ക് ചെറീ തണ്ട് അയിനാണ് ഉണ്ണിത്തണ്ട്ന്ന്. ഇണ്ണ്യാത്രേ.
ഇണ്ണി ഇണ്ണീനേണ് ഇണ്ണിത്തണ്ട്ന്ന് പറയാ.
ഉം ഉ. അങ്ങനെ അപ്പൊ ഉണ്ണിത്തണ്ട് അത്പോലെ പൊറത്ത്തെ തൊ പൊർത്ത്തെ തോല് എന്തിനെങ്കിലൊക്കെ ഉപയോ
അത് മറ്റേ എന്തിനാ അറിയോ ഏ കണ്മശി ഇണ്ടാക്കാൻ വേണ്ടീട്ട്. അയിന്റെ മോളിൽങ്ങനെ എണ്ണേക്കിയിട്ട്. അത് കത്തിക്കും അത് കത്തിച്ചിട്ട് ആഹ്. അങ്ങനെ ഇണ്ടാക്കും അപ്പൊ അതിന്റെ ആ സംഭവം കണ്മശി ആയിട്ട് ന്നിട്ട് ഇടുക്കാൻ പറ്റും നമുക്ക്.
ആ ഈ വാഴ അതുപോലെ തന്നെ ഈ വാഴല എലന്റെ എത്ത്നേക്കാട്ടി മു മുന്നള്ളാ. കമ്പുണ്ടല്ലോ മനസ്സിലായ ഞാൻ ഉദ്ദേശിച്ചത് .
ആഹ് ആ ആ് മനസ്സിലായി അവരാ എല തണ്ട് വെട്ടും മ്പളാ സം ആ സ്ഥലം ആഹ്.
പണ്ട് കൊറ്ച് മുന്നേ ഒക്കെ ന്റെ വീട്ടില് ഇത് ദോശ ഇണ്ടാക്കുമ്പോ ദോശ് ച്ച കല്ല്മേ എണ്ണ ആഹ. ഇപ്പളെ ഇപ്പൊ മറ്റേ ഹ്.. സിൽക്കന്റെ ബ്ര
ആഹ് ബ്രഷ് ആ അ ഹ് ശെരിയാണ്. മറ്റേ ആ സാനം ഉപയോഗിച്ചർന്നു.
നല്ല ചെറുതാകുമ്പോ ചെലപ്പോ ബ്രഷ് ണ്ടാവോരിക്കും പക്ഷെ ഇത്ര ആൾക്കാര് ത്ര കോമൺ ആയിട്ട് ഉപോഗിച്ചിരുന്നിലില്ല. ആ അപ്പൊ പിന്നെ ഞങ്ങള മറ്റേ സാ സാനെടുത്ത് തേക്കയായിരുന്നു ഈ ദോശക്കല്ല്മെ.
ആഹ് ദോശ ദോശകല്ല്മി ദോശടെ മോളിലും ഒക്കെ വെ
ആഹ ആഹ് ഈ അതുപോലെന്നെ ഇപ്പത ഹ് വാ ഇപ്പൊ വാഴന്റെ എല്ലാതും ആയില്ലേ. വാഴന്റെ പൂവ് ഇട്ത്തിട്ട് പ്പേരിണ്ടാ ഹ്മ് അയിന് ങ്ങളെന്താ പറയാ?
മാണിത്തട്ട മാണിത്തട്ട. ആഹ അയിനേ പറയാ തോന്നുണ്ട്. ആഹ്. മാണിത്തട്ട മാണിത്തട്ടന്ന് തന്നെ തോന്നുണ്ട് പറയുണത് അയിന്. അതെ ശ അഒന്ന്ക്കെ നല്ല ഇഷ്ടം ഉണ്ടാകണം ഉപ്പേരി ക്കാദ്യാ ത് ന്റെ അമ്മമ്മേണ് അതിന്റെ ഉപ്പേരി ഉണ്ടാക്കി തന്നത്. നല്ല സണ്ടായിരുന്നു അത് ആഹ് പിന്നെ. ആഹ് ചെലപ്പോ തേങ്ങിടും ചെലപ്പോ തേങ്ങടില്ല.
ആഹ് തേങ്ങളയിന് അൻസര്ച്ചിട്ട്.
ആ പക്ഷെ അധികം തേങ്ങില്ല ത്ണ്ടാക്കല് അത് മാത്രം ആ കടുകും ഉള്ളിയും വ
ആ.. ആ.. ആഹ് മനസ്സിലായി മനസ്സിലായി എന്നായിക്കോട്ടെ നമുക്ക് പിന്നെ സംസാരിക്കാം. ശെരി.